ഹലോ കേക്കാമോ
കേക്കുന്ന്ണ്ടോ
ആഹ് കേക്കാം കേക്കാം
ആഹ് അഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
എന്തെടുക്കുവാ
ഞാനിവിടെ മീങ്കറി വെക്കാൻ തേങ്ങ വറ്ക്കുന്നു
ഉം എന്ത് മീനാവാങ്ങിചെ
അയലേം മേടിച്ച് ഒരു വങ്കടെമ് മേടിച്ച് ഒരു വങ്കടയ്ക്ക് നൂറ്റി മുപ്പത് രൂപ അയല അരക്കിലോ നൂറ് രൂപ അങ്ങനെ ഇരുന്നൂറ്റി ആഹ് അല്ലടാ ഒന്ന് മങ്കട ഇന്ന് വെട്ടി കറി വെച്ച്
ആഹ്
ആഹ് അയല വെക്കാൻ മങ്കട ഒന്നേ ഉള്ളായിരുന്നു പിന്നെ ഈ ഒരു ട് ഞ അയല ആണെങ്കി വെട്ടി ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന് തേങ്ങയിച്ചിരി വറുത്ത് വെച്ചിട്ടെ നാളെ വറുത്തരക്ക്യാം
അപ്പം ആ തേങ്ങ വറുത്തെന്തോ ഫ്രിഡ്ജില് വെച്ചേക്കോ
വെളിവെക്കും മല്ലിപ്പൊടി മുളക് പൊടി തേങ്ങന്നന്നായിട്ട് വറുത്തിട്ടേ പിന്നെ മറ്റ് പൊടിയും കൂടിട്ട് ചൂടാക്കി അടച്ച് ആഹ് ഇത് ചൂട് പോയി കഴിമ്പോഴത്തേക്ക് അടച്ച് വെച്ചേക്ക എന്നിട്ട് ന രാവിലെ ആവുമ്പോഴത്തേക്ക് അതടുത്ത് അരച്ച് മീനാ തൊഴച്ച്ടപ്പത്ത വക്കെ പുളുങ്ങി പോക്കിട്ടങ്ങോ താവുമ്പോ പരിപാടി എളുപ്പം ഇല്ലെങ്കിൽ നാളെ തേങ്ങ വറക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കല്ലേ
ഉം ഉം
ഇ ഒക്കെ പരിപാടികളണല്ലേ
ഉം അങ്ങനത്തെക്കെ പരിപാടിയ പിന്നെ മോക്ക് പരീക്ഷ തുടങ്ങിയപ്പോ അവക്ക് എസ് എസ് നമ്മടെ ശിലായുഗം പഠിച്ചുകൊണ്ടിരിക്കുകയ അവൾ
ഉം അങ്ങനെ ഞാൻ വന്നപ്പോഴേ ഇവിടെ ചായ ഇട്ട് വെച്ചിുണ്ടായിരുന്നു ചൂടാക്കി കുടിച്ച്
ലഡു ഒക്കെ കൊടുത്തോ
കൊടുത്ത് അവിടോ
ആഹ് കഴിച് കഴിച്ചു
ഉം
എന്താ ജിലേബി വാങ്ങാനേന്ന് പറഞ്ഞില്ലേ ചോയിചില്ലേ
ഇല്ല
ടീവി കാണുന്നു ആ അതിന്റെ കാര്യ അങ്ും മറന്നു പോയി കണുല്ലേ
പി ഒന്നും കേക്കുന്നല്ല ഉം ഒന്ന് ആ് അതാ ഞാൻ പറഞ്ഞതൊന്നും കേട്ടതേ ഇല്ല
ആഹ് ആഹ് ആഹ് ഹാ അതവിടെ ഇടക്ക റേഞ്ചിന്റെ പ്രശ്നുണ്ട്
ആഹ് ആഹ് ആഹ്
കേക്കാൻ പറ്റാത്ത
ഉം പിന്നെ വേറെന്തോണ്ട് നാളെ വരത്തില്ലേ
നാളെ വെരും ഉം പിന്നെ കൊറെ ഇന്നാണെങ്കില് കൊറെ ഇതൊക്കെ പഠിചണ്ടാണ് നമ്മുടെ സിധൂർ സംസ്കാരല്ലേ
ഉം ഉം ഉം
ആരപ്പ മോഹൻചദാരോ ജാൻഹുദാരോ കാലി ബംഗ കുറെ കോടൊക്കെ വെച്ചിട്ട് ആ പ കേട്ടോ അപ്പ അതിന്റെ ബാക്കി ഈജിപ്ഷ്യന ഒന്നോ നാളെ ഇനി മൊശപ്പെട്ടമ്മിയ നോക്കണം
ഉം നാളെ മറ്റേ കൂടെ വരുന്ന വേറൊരു ഒരു ആളില്ലേ അവര് വരുത്തില്ലേ
ഇല്ല അവർ വരതില്ല ട്യൂഷന ഉണ്ടോന്ന പറഞ്ഞേ യിഷ മാത്രം
ശനിയായി
ഇന്നലെ ആ ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞത് വേറെ എവിടോ റ്റുഷിനു വാനും പറഞ്ഞാ അത് വഴി പോയത് ഹോസ്പിറ്റലവിടെ പോ
ഉം
ആഹ്
ഉം
പിന്നെ പറഞ്ഞ് സോപ്പൊട്ടി വേടിക്കണന്ന് പറഞ്ഞ്
ഉം
അല്ല സോപ്പോട്ടിക്ക ഇന്നലെ പറഞ്ഞത് മെനഞ്ഞാന്നാ ട്യൂഷൻ എടുക്കാൻ പോവാന്ന് പറഞ്ഞത്
ഉം വൈകിട്ടോ
ആഹ് പുതിയ ഒരു ട്യൂഷൻ സെൻ്ററി ട്യൂഷൻ എടുക്കാൻ പോവാന്ന് പറഞ്ഞു ഒരു ദിവസത്തിന്
ഒരു ദിവസത്തേക്ക് മാത്രോ
ഇരുന്നൂറ് രൂപയെ ഒള്ളന്ന്
ഒന്നര മണിക്കൂറ് പഠപ്പിക്കണെന് ഇരുന്നൂറ് രൂപ
ആഹ് അങ്ങനെ ഉം എല്ലാരും എന്തിയെ?
ഉപദ്രവങ്ങളൊന്നുല്ല
ആഹ് ശരിയാ അതും കാര്യാ
ഉം
അവര് അവരുടെ കാര്യം നോക്കാൻ വേണ്ടി എന്തൊക്കെയോ പറയുന്നു അല്ലേ
അതെ അതെ ആ ഇതേയ് മറ്റേ ടാസ്ക് ആയ നമ്മൾ അധികം പറയുന്നത് ശരിയല്ല ചെലപ്പോ അവർക്ക് ഈ വോയിസ് ഒക്കെ ചെന്ന് കഴിഞ്ഞാലേ
ആഹ് ആഹ് ശരിയാ ശരിയാ
ടോപ്പിക്കാ അങ്ങിട്ട് വേറെ സംസാരിക്കും ഇവിടെ അമ്മയണ്ട് അമ്മ ടി വി കാണ്ന്ന് മറ്റേ ടോപ്പ് സിങ്ങറുണ്ടല്ലോ പിള്ളാര്ടെ
ആഹ് ആഹ്
ഓഹ് അതിനാത്ത് ഒരു കൊച്ചുങ്ങളെ എന്തൊരു അടിപൊളിയായിട്ട് പാടുന്നേ
ആന്നു സത്യവാ
അവര് വന്ന് നിന്നിട്ടേ
വല്യ പിള്ളേര് പാടുന്നതിനേക്കാട്ടി നല്ല വൃത്തിയായിട്ട് പാടുന്നുണ്ടല്ലേ
സത്യം വല്യ പിള്ളോരെക്കാട്ടി നല്ലായിട്ട് കൊച്ചു കിറങ്ങാമണികള് വന്ന് പാടുവാ
ഉം താഴത്തെ വീട്ടിലെ ആ കൊച്ചു വന്നില്ലേ
വിളിച്ച് വിളിച്ചിട്ട് വിട്ടില്ല എന്ന് പറഞ്ഞാ തെന്നി കെടക്കുവല്ലേ
ആഹ് ആഹ് മിട്ട്
തെന്നി കെടക്കുവല്ലേ സിമെന്റ് ഇട്ടകൊണ്ട് പട്ടി കടിച്ചെങ്ങാനും വീണാ
ഉം ഉം ഉം
ഉം പിന്നെ ബാത് ആഹ് പിന്നെ ഇതും ആഹ് ഈ നമ്മടെ അടുക്കളേലെ സിങ്കില്ലേ
ആഹ്
അവടന്ന് പല്ല് തേച്ചിട്ട് ഇങ്ങനെ ഹാന്ന് തുപ്പിയതാ തുപ്പിയതും കസാരേന്ന് അങ് താഴെ വീ ആഹ് മൂക്ക് പോയി തറയി പോയി ഇടിച്ച് മൂക്കിന്ന് കുടുകൂടാന്ന് ചോര വന്ന് അങ്ങനെ അവരെല്ലാം പേടിച്ചു പോയി പിന്നെ പോയി എം ആർ ഐ ഒക്കെ എടുത്തെന്ന് തലേടെ
ആഹ്
ചോര നിക്കുന്നില്ലായിരുന്നെന്ന്
ആഹ്
അങ്ങനെ അതുകൊണ്ട് പേടി അല്ല കൊറെ നാളായി അത് സംഭവിച്ചിട്ട് ഇപ്പം കൊറെ നാളെന്ന് പറഞ്ഞാ ഒരു മാസത്തോളം ആവാറായി അത് വീണ്
ആഹ്
കരയത്തെയില്ല
വേദന അറിയത്തില്ലായിരിക്കും
വേദന അറിയത്തില്ലാന്ന് തോനുന്നു
ഉം ആഹ് മഴക്കെ ഇല്ലിയോ
ഉം
ഉം
അതുകൊണ്ട് എന്തോ
പ്പെ എന്ത് വെക്കുന്നെ
കാ തേങ്ങ വറക്കുവ
ആഹ് നാളത്തേന് കറിക്കല്ലേ ഇന്ന് നല്ല മഴ എന്തായാലും പെയ്തല്ലെ അമ്മയ്ക്ക് കൊ ഴപ്പൊന്നുല്ല ഗുളിക ഒക്കെ കഴിക്കുന്നുണ്ട് പിന്നെ അയ്‌ന്റെ വൈറ്റമിൻസിന്റെ ആഹ് കൂട്ടി തന്നിട്ടുണ്ട് ആഴ്ച്ച മൂന്നെണ്ണം വെച്ചിട്ട്
ഉം
ആഹ് അത് വെള്ളത്തിലൊന്നും ചാലിച്ച് കഴിക്കൊന്നും വേണ്ട. അത് ഈ വട്ടം പോയപ്പൊ ചോയ്ച്ച ട്ടോ
കഴിഞ്ഞ വട്ടോ അപ്പം
കഴിഞ്ഞ വെട്ടം അങ്ങനല്ല കഴിച്ചത് പക്ഷെ ഒരു ഡൗട്ട് ഉണ്ടായിര്ന്ന്
ഞാനതാ പർഞ്ഞെ ചാലിച്ചൊന്നും കഴിക്കാൻ
ആഹ് അപ്പൊ അന്ന് അന്ന് പറഞ്ഞില്ലായിര്ന്നോ അല്ല അല്ല അമ്മ അങ്ങനെ പർ ഞ്ഞോണ്ടിരിക്കുവായ്ര്ന്ന് അപ്പൊ അവരിന്ന് ഞങ്ങള എടു ത്ത് ചോയ്ച്ച് അപ്പം പറഞ്ഞ് അല്ല അല്ല അത് വായിലങ്ങ് ഇട്ടാ മതിയത് അങ്ങ് അലിഞ്ഞ് പൊയ്ക്കോളും.
വെള്ളത്തിലൊന്നും ചാലിക്കാൻ പറഞ്ഞില്ല ഞാൻ വിചാര്ച്ചു പുതിയ മരുന്നെങ്ങാണും തന്നോ
ആഹ് എനിക്ക് താ ആഹ് എനിക്ക് ഇതറിയാം പിന്നെ ഇതിനി മൂന്നാഴ്ചത്തേക്കുള്ള മരുന്നാ അവരിപ്പം നമുക്ക് തന്നേക്കുന്നത്. കഴിഞ്ഞ വട്ടം പറഞ്ഞത് ആ രണ്ടാഴ്ചത്തെ മരുന്ന് കഴിച്ചിട്ട് ആ ഈ മാസം ഒരു ഡേറ്റ് പറഞ്ഞ് ആ ഡേറ്റ് അപ്പം ഒരു മാസം ആവൊല്ലോ അപ്പം ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ്‌ സ്റ്റ് ചെയ്യണം എന്ന് പർഞ്ഞ്
ആഹ് ഉം
അപ്പം നമ്മളിനി മൂന്നാഴ്ച കഴിഞ്ഞിട്ട് പോവാൻ നേര്ത്താ ആ ഒരു സമയം ആവാറപ്പഴ്ത്തേന് ടെസ് സ്റ്റെയ്താ പോരെ.
അയ്ന് ഇന്ന് ചെന്നപ്പോ പറഞ്ഞോ ങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ
ഇല്ല ഇല്ല അതൊന്നും പർഞ്ഞില്ല. അന്ന് പറഞ്ഞിട്ടുണ്ടായിര്ന്നു ഒരു മാസം ഒക്കെ ആവാറാപ്പഴ്ത്തേന് ടെസ്റ്റ് ചെയ്യണം അപ്പ മരുന്ന് പിടിക്കുന്നുണ്ടോ ഇല്ലെന്നോ അറിയാന്നുള്ളത്.
ആഹ് ഹാ ഹാ അപ്പൊ ഇനി പോ
ആഹ് ഇന് ഇനി മൂന്നാഴ്ച കഴിഞ്ഞിട്ട് പോയാതി.
ആഹ് അപ്പഴ്ത്തേക്ക് കൊണ്ടു പോയാ മതി.
അപ്പഴ്ത്തേന് പോയി ടെസ്റ്റെയ്ത്
ആഹ് കൊണ്ടോയാതി ഒന്ന് ഒരു അര ആഴ്ച കൂടെ കഴിഞ്ഞാലും കൊഴപ്പം ഇല്ല. അതായത് ഈ വട്ടം കഴിഞ്ഞ് അടുത്ത വട്ടം പോകും ഈ പോവ്മ്പഴ്ത്തേക്കായാലും മതി.
ആഹ് ആഹ് ആഹ് ആഹ്
കറക്റ്റ് ഒന്ന് ഫോളോ ഇതൊന്തൊരുതായിട്ട് ഒറ്റയടിക്ക് നമുക്ക് പെട്ടെന്ന് ചെലപ്പം അത് ഹോമിയോ അങ്ങനെ കഴിച്ചിട്ട്
ത്തുള്ളൂന്ന് പറഞ്ഞ്
അതുകൊണ്ട് ഇച്ച്രി ഇതായിട്ട് ചെയ്താലും മതി കൊഴപ്പൊന്നും ഇല്ല.
ഉം ഉം ഉം അപ്പം അടുത്ത അടുത്ത വട്ടമെങ്കും ഡോക്ടറിനെ കാണാൻ പോവാറാപ്പഴത്തേനെ
ഉം
പോയൊന്ന് കുളിയൊന്നും കഴിഞ്ഞില്ലേ
ഇല്ല ഇല്ല
അടുക്കളെ ജോലിയാണല്ലേ കുളിക്കണം എന്തോ ക്ലാസിട്ടു തരാമെന്ന് പറഞ്ഞില്ലായിരുന്നോ ഇട്ടേക്കണേ
ലോ
എന്തോ ക്ലാസ് എനിക്ക് ഇട്ട് എന്തോ ക്ലാസ് എനിക്കിട്ടു തരാംന്ന് പറഞ്ഞില്ല്യാർന്നോ
ബി എൻ സീടെ സമ്മേളനം
ആ അതങ്ങ് ഇട്ടേക്കണേ ഒന്ന്
ആ അതിട്ടേക്കാം
ഉം പിന്നെ പിന്നെ വേറെന്താ
പിന്നെ എന്തുവാ ഇന്ന് മഴയൊണ്ടായിരുന്നോ അവിടെ
ആ ഇന്ന് ഇന്നുമൊത്തം തെരക്കാരുന്നു മഴയൊക്കെ ഒണ്ടാർന്നു എന്നാ കാര്യങ്ങളെല്ലാം അതിന്റെ എടേക്കൂടെ നടന്നേം ചെയ്ത്
ആയില്ലയോ എല്ലാം റെഡി ആയില്ലയോ
ആ എല്ലാം റെഡിയായൊര് സമാധാനമായി
പിന്നെന്താണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇന്ന്
കേട്ടില്ല കേട്ടില്ല
നോട്ടിഫിക്കേഷനൊക്കെ ഇല്ലായിരുന്നോ ഇന്ന്
ആ ഒണ്ടാരുന്നു ഞാനുംഎന്റെ ഒരുഫ്രണ്ടും കൂടിപോയി വെരിഫിക്കേഷനൊക്കെ കഴി ആ അതെന്റെ ഒരു ബ്രദ ആ അറിയാവുന്നയാ അറിയാന്നേ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും കണ്ടാ അറിയാരിക്കും
ആ അപ്പൊ കണ്ടാ അറിയാരിക്കും ചെലപ്പോ പറഞ്ഞാ പറഞ ആഹ് ഹാ ഹാ അറിയത്തില്ലാല്ലേ എനിക്ക് പിന്നെ പെട്ടെന്ന് ഓർമ്മ
ആ അം ഓർമ്മ കാ പിന്നെ ചെലപ്പം ആരെങ്കിലും ഇങ്ങനെ ഒരുവട്ടം കണ്ടു പിന്നെ രണ്ടാമതുകണ്ടപ്പോ ഓർമ്മ കിട്ടത്തില്ലാട്ടോ അങ്ങനെ
മ മർന്നോണത് അതായിരിക്കും
അതുകൊണ്ട് നിങ്ങള് പറഞ്ഞൊന്നു കഴിഞ്ഞാ അറിയാനുള്ള ഇത് കാണത്തില്ലാ എവിടെങ്കിലും വെച്ചിനി കാണുമ്പോ ഞാൻ കാണിച്ചു തരാം
ഉം ഉം ഉം പിന്നെ പിന്നെ വേറൊന്നുവില്ലാ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ
വേറെ പരിപാടി എന്തുവാ ഇനി കുളിക്കണം കുളിയൊന്നും കഴിഞ്ഞില്ലാ എന്തേലും കഴിക്കണം അതൊക്കെയുള്ളു ആ എന്നാ ശെരി ശെരി ശെരി ശെരി ശെരി